ഹലോ ആ ഹലോ ഹലോ ആ കേക്കാം എനിക്ക് നേരത്തെ സംസാരിച്ച കട്ടായി കട്ടായി പോയരുന്നു ഇടക്കി
ആ ഒക്കെ ആ അത് റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്ന അത ഞാൻ ആ ഇപ്പൊ കറക്റ്റ്ല്ലേ ഞാനിപ്പം ഓ എനിക്കി ഇയാൾടെ സൗണ്ട് കറക്റ്റ് ആയിട്ട് കേക്കുന്നുണ്ട്
അ ഇവിടെ എന്റെ വീട്ടില് ടവറിന്റെ അടുത്താന് അതുകൊണ്ടായിരിക്കും
ഓ അങ്ങനെയ ഓക്കെ ഓക്കെ ഇവിടെ കുറച്ച് ഈ മലയോര മേ മേല പോലെയാണ് അതുകൊണ്ട് മഴ പെയ്താലും കാറ്റ് വന്നാലും ഇവിടെ റേഞ്ച് കുറവാകും
ഓ ഇവിടെ പക്ഷെ ഇടിവെട്ടുമ്പോ എയർടെൽ ആയൊണ്ട് പോവും ഇടിവെട്ടുമ്പോ പോ നല്ല പോലെ മിന്നലടിച്ച് ഇടി വെട്ടുമ്പോ അങ്ങനെ പോ എന്നിട്ട് കൊറച്ച് കഴിയേ വരും അത അവര് ആ
അല്ല നിങ്ങള് ഈ ടവറ് അടുത്തായത് കൊണ്ടേ ഇനി ഇപ്പോ എന്തൊക്കെ ഇഷ്യൂ വന്നാലും അതിന്റെ കുറച്ച് ദൂരപരിധിയിലെങ്കിലും റേഞ്ച് കിട്ടും ഞങ്ങൾക്ക് അങ്ങനെയല്ല ഈ ടവറ് ഒക്കെ എനിക്കൊന്ന് കുറച്ച് ദൂരെ ആയതുകൊണ്ട് അതെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും
അടുത്ത് പോയി നിൽക്കുമ്പോ കിട്ടൂല ടവറിന്റെ അടുത്ത് അടുത്തോയി നി ക്രോസ് ആയിട്ട് നിക്കുമ്പോ കി ട്ടൂല ഇവിടെ എന്റെ വീ ട് കഴിഞ് ഒരു കുറച്ച് ഒരു കുറച്ച് നടക്കുമ്പോ ഒര് വലിയൊരു വെളയുണ്ട് റബ് റ് വള് അതിന്റെ സ് സെന്ററിലാണ് ഇത് ഉള്ളത് ടവർ അവരാ ചെറിയ സ്ഥലം കൊടുക്കുവോന്ന് ചോദി ച്ച് ടവറോക്കി അങ്ങനെ ചോയിച്ച് വാങ്ങിച്ചു ക്കവരങ്ങനെ വെച്ച് എയർടെലും ഉണ്ട് വിയും ഉണ്ട് അവിടെ
ഓക്കെ ഓക്കേ അപ്പ ഞാനിപ്പം ഓക്കെ ഞാനിപ്പം നമ്മുടെ എന്റെ ഇവിടെ നമ്മുടെ പറമ്പിൽ കുറച്ച് നമ്മള് ഈ വഴുതന വെണ്ടയ്ക്ക പോലെയുള്ള കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് അപ്പം അത് ഇടക്കിടക്കൊന്നും പരിപാലിക്കേണ്ട ഒരു ഉത്തരവാദിത്തം എനി ക്കാണ് വീട്ടീന്ന് തന്നിട്ടുള്ളത് അപ്പൊ ഞാൻ അതിന് വേണ്ടി ഇങ്ങനെ ഇടക്കിടക്ക് പുറത്തിറങ്ങും വീടിന്റെ പിറക് വശത്തായി ഇവിടെ നല്ല വെയിൽ കുറവാ
ആ ആ ഇവിടെ ഇവിടെം ഇവിടെ നിറയ വാ വാഴകളുണ്ടായിരുന്നു എൻ്റെ നമുക്കല്ല എന്റെ മാമൻ എന്റെ മാമനാണ് അത് കൃഷി ചെയ്യണെ നമ്മടെ വീട്ടിന്റെ അവിടെയും എൻറെ വീട്ടിന്റെ അവിടെയും മാമന്റ വീട്ടിന്റെ അവി ടെയുള്ള വെളയില് മാമനാണ് വാഴ കൊണ്ട് വെച്ച് പപ്പ കൊടുത്തിട്ടുണ്ട് എന്റെ പ പ്പ പറയും അളിയൻ വെച്ചോ എന്ന് പറയും അങ്ങനെ വെച്ചതാണ് പക്ഷേ ഇപ്പ എല്ലാം അത് ഇല്ലാതായി ഈ ഇവിടെ ഫസ്റ്റ് ഇപ്പറത്തെ സൈഡിലുള്ളതെല്ലാം മാമ ഇന്ന്
അതായത് നിങ്ങടെ സ്ഥലത്ത് മാമ വന്ന് ഈ വാഴനടു നടുവാണല്ലേ
ഓ അവിടെ പുല്ലൊക്കെ പിടിച്ച് കടക്കുന്നോണ്ട് പപ്പ തന്നെ പറഞ്ഞ് അളിയൻ വെച്ചോ കൊഴ ഇല്ലെന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചതാണ് ഇപ്പൊ അതാ വാഴക്കെല്ലാം
ഈ നേന്ത്രവാഴയാണല്ലോ കൂടുതലും കൃഷിയായിട്ട് ടോട്ടലി വെക്കണെ അങ്ങനെയുണ്ടോ
ഓ ഇവിടെ എല്ലാം ഇല്ല ഇവിടെ എല്ലാം മിക്കതും ഏത്ത പഴം തന്നെ
ഓ അത് തന്നെ വലുത്
ആ വലുത് ഇവിടെള്ള ഹ് മാമയ് അതിന് നിറയെ വളവോക്കെ ഇട്ട് കൊടുക്കും എനിക്ക് തോന്ന്ണ് അങ്ങനെ ആയിരിക്കും ഇല്ലാതാവണേ എന്നാണ് തോന്ന്ണേ മൂടഴിവിയാണ് അത് വീഴുന്നത് എന്റെ പപ്പ അങ്ങനെണ് പറയണേ
ഓ ശരിയാ അമിതമായൽ അമൃതവും വിഷംന്ന് പറയുന്ന പോലെ എല്ലാം ത്തന് ഒരു അളവുണ്ട് ഒരു വാഴക്ക് അതെ ആ എല്ലാ വളവും കൊണ്ട് അയ്നകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് പ യുന്ന പോലെ അങ്ങനെ അഴുകിപ്പോവും
ആ അത് ശരി ന്നാ
അതെന്തിനാന്നറിയോ നമ്മളൊരു കാര്യം വെക്ക് സമയത്ത് ത അവിടെയുള്ള കൃഷി ഓഫീസി പോയിട്ട് ചോദിക്കണം അവരോട് അഭിപ്രായങ്ങൾ ചോയ് എങ്ങനെയ ആയിരിക്കണം ഇത് കൃത്യമായി ചെയ്യേണ്ടത് അവരുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം നമ്മൾ ഓരോ വിളയും നടേണ്ടത്
ഇത് മാമനാണ് പോയി എല്ലാം വാങ്ങിയിട്ട് വേണം അതുകൊണ്ട് അ നമ്മളൊന്നും പറയാൻ പോവില്ല മാമനെ ഒന്നും ചോയ്ക്കാൻ പോവില്ല നമ്മളും മിണ്ടായിരിക്കും മാമനും മിണ്ടായിരിക്കും എനിക്ക് മാമനെ മാമനെ ചെറിയ പേടിയൊക്കെ ഉണ്ട്
ഓ അത് ശരി
സ്നേഹമാണ് പക്ഷെ നമുക്ക് പുറമേ നിന്ന് കാണുമ്പോ ഒരു പങ്കരം ആ ഒരു ഇതാണ് തോന്നുന്നത്
അല്ല അങ്ങനെ ഒരാള് അങ്ങനെ ഒരാൾ ഉള്ളത് നല്ലതാണ് കാരണം ന ക എല്ലാവരെയും പേടി ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ
ആഹ് ശെരിയാണ് ആ ഞന് പടിയൊക്കെ വേണം പിന്നെ ഇവിടെ വാഴ പോയിട്ട് വഴുതനങ്ങ വഴുതനങ്ങ, പയറ്, കുരുമുളക്, ഇവിടെ കുരുമുളക കൃഷി കൃഷിയുണ്ട്
കേട്ടല്ലേ
എന്തോന്ന് കേട്ടില്ലേ
ഹയ് ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ
കേട്ടൂടാ നേരെ ആ അത് തന്നെ വാഴ മാത്രം തന്നെ അങ്ങനെ പിന്നെ അല്ലാതെ കുരുമുളക്, തെങ്ങ്, ആ കേക്കാം അല്ലാതെ കുരുമുളക്, തെങ്ങ്, വഴുതനങ്ങ, പയർ
ഇ ഓരോക്ക ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണോ
ഏയ് അല്ലല്ല ല്ലല്ല നമ്മള് ഇങ്ങ് അങ്ങനെ ചോയിച്ചാ നമ്മള് കടൽലോ അല്ലാം മ എ
ഓ അതായത് നമ്മുടെ ആ നമ്മുടെ എൻ എന്താതിന് പറയുന്നേ ആ അയിനെന്തരു പേര് പർഞ് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അതായത് മലയോരോം ഉണ്ട് തീര ണ്ട് അതിന്റെ ഇടക്ക്‌ ഒിക്ക ഒരു പേരുണ്ടല്ലോ
എ എനിക്കന്നു എടനാടാ അത്
അതെ ആ അങ്ങനെയാണല്ലോ ഞങ്ങൾടേത് ഓ ഞങ്ങളുടെ ഇതൊരു മലയോര പ്രദേശമാണ് ഇടനാടല്ല
ആ
അതായത് നമ്മടെ പശ്ചിമഘട്ടമുണ്ടല്ലോ
ഓ അത്
ആ അപ്പൊ അതിന്റെ തൊട്ട് അതെ ഇവിടെ അങ്ങനെ കാര്യയിട്ടില്ല ആ ഉം അതായത് കേരളത്തിലുള്ള കേരളത്തിൽ പൊതുവെ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് പ്രത്യേകിച്ച് മഴ കൂടുതൽ അങ്ങനെ ഇല്ലല്ലോ എല്ലാ പൊതുവായിട്ട് ഉള്ള മഴയാണല്ലോ കേരളത്തിന്റെ പ്രത്യേകത
ഓ ആ അത് തന്നെ എപ്പഴും പെയ്യുമ്പോ ആ ഒരു ഇതിലങ്ങ പെയ്യും ഇല്ലാത്തപ്പോ ആരും ഇതിലില്ല ചെല സമയത്ത് മാത്രം ഒരു വയ്ലൻ വൈലൻസു പോലെ പെയ്യ കാറ്റും എല്ലാം കൂടെ ഇടി മിന്നല് ഇല്ല
അല്ല സത്യം പറഞ്ഞാല് ഈ മൺസൂൺ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇടിയും മിന്നലും എല്ലാം വരുന്ന മഴയാണ് നമുക്ക് ഇപ്പോഴത്തെ ഏ എന്താ പറയാ ജനറേഷന് അത് അറിയാത്തത് കൊണ്ടാണ് പണ്ട് പണ്ടുള്ള ആൾക്കാരോട് ചോയ്ച്ച് കഴിഞ്ഞാ പറയാം അവര് പറയും ആറു മാസവും നി താതെ മഴയായിരിക്കും മനസ്സിലായില്ലേ
ഓ അങ്ങനെ അങ്ങനെക്കെ ഉണ്ട്
ഇന്നാണ് ര രണ്ടു ദിവസം മഴ പെയ്യുമ്പോതേക്ക് അതൊരു അത് പുതു പ്രവൃത്തിയായിട്ട് എല്ലാരും അങ്ങ് ഏറ്റെടുക്കും അതി ഇവിടെ ള്ള പണ്ട് മുതലേ ഉള്ളതാണ്
ഉം എനിക്ക് ഇനി മഴ ഭയങ്കര താല്പര്യല്ല ഇഷ്ടല്ല
അത് ശെരി അപ്പൊ പിന്നെ അപ്പൊ പിന്നെ ഇയാളെ തു തുണി അവിടെ ഇരിക്ക എങ്ങനെ വെള്ളം കുടിക്കും. എങ്ങനെ തുണി അലക്കും
അത് കിണറ്റില് കിണറ്റില് താനെ വന്നോളു
ആ കെൻറ്റില് താനെ മറ്റേ ദൈവം അവിടന്ന് സ്വിച്ച് ഒന്നും ഇടുന്നില്ല അതി ന് മഴ പെയ്യണം എല്ലാവർക്കും എല്ലാവർക്കും മഴ വേണ്ട പക്ഷെ വേനൽ കാലത്ത് വെള്ളം വേണം അല്ലേ
ആ ഏ എനക്ക് അങ്ങനെയാണ് പക്ഷെ മഴ ഇഷ്ടമുണ്ട് പക്ഷെ ഭയങ്കര തണുപ്പല്ലേ എനിക്കിഷ്ടമൽ അ നനയാനൊക്കെ ഇഷ്ടമുണ്ട് പക്ഷെ തണുപ്പ്ഷ്
നമ്മുടെ നാട്ടിലെ ഭൂപ്രകൃതി ഇവിടെ ത്തെ നെല്ല് എല്ലാ കൃഷികളും നമ്മുടെ പുഴകളും ഡാമും നമ്മുടെ നമുക്ക് കേരളക്കാർക്ക് ഇഷ്ടം പോലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റും വീട്ടില് തോന്നിയ പോലെ അല്ലെ ഇതിന് ഇത്രയും വെള്ളം കി ട്ടുന്നൊക്കെ ഈ മഴ കൊണ്ടാണ് മഴയില്ലെങ്കിൽ പറഞ്ഞ പോലെ അല്ല നമുക്ക് രണ്ടു ദിവസത്തി ഒരിക്കൽ കുളിക്കേണ്ടി വരും പിന്നെ
ഹും ഹ് ഓ അങ്ങനെ ആയിരുന്നു വേനൽക്കാലം ഫുള്ളും
ആ
പങ്കര ചൂടായിരുന്നു, പങ്കര ചൂടായിരുന്നു ഒരു രക്ഷയില്ല എന്ത് ചെയ്യണം എന്ന് നിന്നിട്ടുണ്ടങ്ങനെ രാത്രിയൊക്കെ കുളിക്കാം കുളിക്കാൻ ഓടിയ ചരിത്രം ഉണ്ട്.
അല്ല അപ്പം വെള്ളം വറ്റിയ നിലയിലായിരുന്നോ? ഇവിടൊക്കെ വറ്റീല്ല ഞങ്ങൾടെ
ഇവിടെ വറ്റിയില്ല, നമുക്ക് ഇവിടെ കുളവൊക്കെ ഉണ്ട് വറ്റ ഒ ന്നും ചെയ്തില്ല പക്ഷെ ഇവിടെ നല്ല നറയെ മരങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ. നറയെ റ ബ്ബറ് അങ്ങനെയല്ലേ നമക്ക് സ്വന്തായിട്ടല്ല അല്ലാതെ നോക്കുമ്പോ നറയേ മരങ്ങളുണ്ട് റ ബ്ബറുണ്ട്, പിന്നെ ഇവിടെ ഒരു ചെറിയ നാട് പോലാ, എന്ന് വെച്ചാ ഗ്രാമവുമല്ലാ
ഉം ടൗണും അടുത്താ, അങ്ങനെ ഓ അങ്ങനെ ഓക്കെ ഓക്കെ.
ആഹ് നമ്മുക്ക് ഇവിടെന്ന് കൊറച്ചു ദൂരം പോയാ മതി സിറ്റീല് കൊറച്ചല്ല ഒരു ഒരു മണിക്കൂർ, ഒരു മണിക്കൂർ അടുപ്പിച്ച് കാറില്‌ പോയാ എത്തും പെട്ടെന്ന്.
ഞങ്ങള് ഇവിടെ ഞങ്ങളടേന്ന് പറയുന്ന കൊറച്ചൂടെ ഒരു കേരളത്തിൻ്റെ മധ്യഭാഗത്താ, അപ്പോ ഇവിടെ കുറച്ച് ചൂട് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ പറയ ആ ഒരു മഴ വേനൽക്കാലത്ത് ഏപ്രിൽ മെയിലൊക്കെ അത്രമാത്രം ചൂടുണ്ട്, അതുകൊണ്ട് എല്ലാം വറ്റിപ്പോയി.
ആതെ, ഇവിടെ അങ്ങനെ വറ്റിയതായിട്ട് അറിവില്ലായിരുന്നു. പിന്നെ നമ്മള് പുറത്തൊന്നും പോവൂല, ഭയങ്കര വെയിലല്ലേ. പത്രത്തിലൊക്കെ ന്യൂസ് നിക്കുമ്പോ പോവാ ഒരു കരി അതുകൊണ്ട് പുറത്തൊന്നും അങ്ങനെ യീല. അത്യാവശ്യത്തിന് മാത്രം അങ്ങനൊക്കെ ഇങ്ങനെക്കെ പോവായിരിക്കും
അപ്പൊ ഇനി മുതല് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാ എപ്പളാണ്
ക്ലാസ്സ് ഇനി അലോട്ട്മെന്റ് ഇന്ന് ട്രയല് അലോട്ട്മെന്റ് വന്നെന്നാണ് കേട്ടത് അയില് എവിടെയെങ്കിലും കി ട്ടിയോയെന്ന് നോക്കണം കിട്ടിയെങ്കി
ആഹ്
ക്കറിഞ്ഞൂടേരുന്നു
ഇപ്പഴൊക്കെ
ഏത് ഇവിടെ കൂടെലും ഇവിടെ കേരളാ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ നോക്കിയത് ഈ ജില്ലക്ക് അഹത്ത് പക്ഷേ ദൂരവാ എനി ക്ക് ഇവടന്ന് പോവാൻ ദൂരവാണ് ഒന്നെ ര മണിക്കൂറൊക്കെ ട്രാവലെയ്യണം
ഓ അത് ശരി എന്നാ വിടര്ത് നല്ല കോളേജാണങ്കിലെ ഒരിക്കലും വിടര്ത്
ഉം നല്ല കോളേജാണെങ്കി പോയേ പറ്റു പിന്നെ ഇവിടെ കൂടുതലും എയ്ടട് കോളേജാണ് കൂടുതലും ആ അത് ന്നെ പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് പോയാ ശരിയാവു ല്ല
അല്ല അത് നിങ്ങളെന്താലും വലിയൊരു വ്യക്തിയായില്ലേ പോയി പഠിക്കണം
ഞാൻ അല്ലാതെ കാണുമ്പോ വലിയൊരു വ്യക്തിയാണ് പക്ഷെ